ഹലോ
ഹലോ
ആഹ് വേറെന്ത്‌ വിശേഷം ആഹ് കേൾക്കുണ്ട്
എണീറ്റില്ലാ
എണീറ്റില്ലാ നാല് മണിയായെ
ഉമ്മേ ഉപ്പയും ഇല്ലേ വീട്ടില്
ആഹ് ഉണ്ട്
ഉം സഹായിക്കാനൊക്കെ വരുവോ ഉമ്മ പ്രായായോ
ആഹ് നമ്മൾ തനിയേ ഒക്കെ സഹായിക്കണ്
ഉം അതോണ്ടാണ് ഈ മടി പിടിച്ചിട്ട് ഇവിടത്തന്നെ കടക്ക്ണതെ
ആഹ്
മം
ഹസ്ബന്റ് മാസത്തില് വരോ അതോ
മാസത്തിലന്നെ വര
ഉം മ് വെക്കേഷനക്കെ ഒന്ന് അങ്ങോട്ട് പോയാ മതിന്ന സ്ഥലമൊക്കെ ഒന്ന് കാണാ
പക്ഷെ അവിടൊന്നും ഒരു വല്ല ഇതില്ലാത്ത കുഴപ്പന കൊറെ ആളുകളൊക്കെ ഉള്ളെ ഇതാണ് കമ്പനിയാണ് അപ്പൊ ഒരാള് മാ ത്രം കൊണ്ടയാൽ പറ്റുല്ലല്ലോ കൊ വരികയാണെങ്കി എല്ലാവരുടെ വൈഫുകളും വരണ്ടേ അതില്ല.
ആഹ്
അങ്ങന അവരെ അവരാണ് ഞാണ് അടുത്തുള്ളത് ബാക്കിയുള്ളവരൊക്കെ കുറേ ഇതിലും ദൂരുള്ള ആൾക്കാരാ.
ആഹ് അവർക്കൊരു ഏഴ് ആഹ് അഞ്ച് മണിക്കൂറണ്ട് വടെ എത്താം അങ്ങനെ
ആഹ്
അപ്പോ വന്ന് ര ആഹ് ഒരു ബസിന വര ഒരു ട്രെയിനിന് വര്ല്ല
ആ
എനി ട്രെയിന് വര്നേ ഇഷ്ടല്ലർഞ്ഞ് ബസ്ന വര ഇതുവരെ പോയിന്നതൊക്കെ വണ്ടി ഇണ്ടായിരുന്നു വണ്ടിമ്മേ അങ്ങോട് പോകും വണ്ടീട്ടന്ന അങ്ങോട്ടും വരും അപ്പൊ പിന്നെ മൂന്ന് മണിക്കൂറ് കൊണ്ടെ
ആഹ്
ഉം പിന്നെ പിന്നെ വേറെന്താ?
വേറെ വേറെന്താ അങ്ങനെ പോണു ഫുട്ടൊക്കെ ഇണ്ടാ ക്കാനെല്ലാതുണ്ടാക്കോ
ഓ എല്ലാ ത്ണ്ടാക്കും ഞാന്.
ഒക്കെ പഠിച്ചു ഒക്കെ ഇപ്പ പതി ഒത്ത് പതിനാറ് കൊല്ലം കൊണ്ട് പോയി എല്ലാം പഠിച്ചു. ഇനി ഒന്നും പഠിക്കാൻല്ല ജീവിതം തന്നെ പ
ജീവിതം തന്നെ പഠച്ച്.
അങ്ങനെക്കെ
ഉം ഞമ്മളെ മക്കളെ അങ്ങനെ കെട്ടിക്കാണ്ടിരിക്ക.
ഓഹ് അതന്നെണ് ഇപ്പന്റെ നിക്കൊരു ജ്യേഷ്ഠത്തിണ്ട്. അവളെയും ഇനി പത്താം ക്ലാസ്സിന്നാണ് കല്യാണം രണ്ടാള് മാരേജ് കയ്ഞ്ഞിട്ടാണ് എസ് എൽ സി തിയത് അവൾക്കിപ്പോ ഒരു മോളിണ്ട്ട്ടോ മൂത്തത്. അവളെ ഡിഗ്രിക്കാണ് പ ചേർന്നത് അപ്പോ എല്ലാരും പറഞ്ഞ് കല്യാണം കയ് ല്യാണം പറഞ്ഞിട പ്പോള് പറയണേ ഇന്റെ ഒരവസ്ഥ അവൾക്ക് വരരുത് അവർ പഠിച്ചോ
ആഹ് അതന്നെ അല്ല വേറെ സംഭവ അത്രയും കാലം നമുക്ക് മക്കൾക്ക് കിട്ടും ഞാന കല്യാണം കഴിച്ചത് ഇരുപത്തിയാറ് വയസ്സ് കഴിഞ്ഞിട്ടാ.
ഓഹ് അതുകൊണ്ട് കൊഴ
അത് പിന്ന ഇപ്പൊ ചിന്തിക്കുമ്പോ അത്രയും ലൈഫ് നമ്മക്ക് എൻജോയ് ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു ഇത് കല്യ ണം കഴിഞ്ഞാല് മോശാണ്ന്നല്ല.
അതെല്ലാ
ആഹ
പക്ഷെ നമ്മുക്ക് ഓരോ സാഹചര്യങ്ങള് വരുമ്പോ ഇങ്ങനെ ആലോചിക്കും വേണ്ടിയിരുന്നില്ല.
ആഹ അതാണ് ജീവിതംന്ന് പറയുന്നത്.
മ് ഇപ്പൊ പറഞ്ഞാ ഇപ്പ കുട്ടികൾക്ക് എന്തെങ്കിലും നിസ്സാര കാര്യം കിട്ടിയാൽ മതി ജീവൻ തായ മതിച്ചിട്ടല്ലേ കുട്ടിയുടെ ആഹ ഞാനൊക്കെ ഇരുപത്തിയർ വയ്യ ബുദ്ധിഇല്ല എന്നാ ബുദ്ധി വെച്ചിട്ടാണഓരൊക്കെ കല്യാണം ചെയ്യുന്നത് എന്നിട്ടാണഓര അങ്ങനെ ചെയ്യണത്
അത് നമ്മള് ഒന്നാമത്തെ കാര്യം നമ്മൾ വള വളർത്തുന്നത നമ്മട് നമ്മുടെ മക്ക മക്കള തലയിലലാണ്ട് നലത്തുംല്ലാണ്ട് വളർത്ത വലുതാക്കുപ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല
ആഹ അതന്നെ എന്താ ചെയ്യണ് മ് നിരന്തരം വഴക്കായപ്പോത്തന് ഇപ്പൊക്കെ രണ്ട് കുട്ടിള്ളും ആയി ഭാരാബദം തലയിലേറ്റി നടക്കുണു
കല്യാണത്തിന് വന്നതാ കല്യാണത്തിൽ വന്നവരൊക്കെ കുട്ടികളൊക്കെ വെച്ചിട്ട് ഗർഭിണികളും കല്യാണം ഫോട്ടോ നല്ല ഭംഗിയുണ്ട് കാണാം ഓരോരുത്തരും ഒക്കത്തരു കുട്ടി കയ്യിലൊരു കുട്ടി വയറ്റില്ലൊ രു കുട്ടി
ആഹ അള്ളാ മ്മ് കൊറെ എൻജോയ് ചെയ്ത് ന്നാ ലും
ആഹ അങ്ങനെ എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞിട്ട് മതി എന്നുള്ളര്
ഉം നമുക്ക് അന്ന് എന്താ അന്ധം ഇല്ല അങ്ങനെ പറയാന് കല്യാണം ന്ന് പറഞ്ഞാല് ഭയങ്കര
കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ
ഉം
മറ്റുള്ളവര കല്യാണത്തിനൊക്കെ പോകുമ്പോൾ എന്നെ കുത്തി ഇങ്ങനെ പറയും ഇന്റെ കയ്യില ഇല്ലേ ഒന്ന് ഇവിടെ വന്നിട്ട് തിന്നണ് അങ്ങനെയൊക്കെ പറയും
മ് ഞമ്മക്ക അന്ന് കല്യാണംന്ന് പറഞ്ഞ ഞമുക്ക് കല്യാണം എന്ന് പറഞ്ഞാല് കല്യാണം കഴിഞ്ഞാൽ കൊറെേ ഇങ്ങനെ പോകും എവിടേക്കെങ്കിലോക
ആഹ അതാണ് നല്ലടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങാം
പുതിയ ഡ്രസ്സൊക്കെ കിട്ടി അതൊക്കെയിരുന്നു നമ്മള ഇത് ലൈഫ് ഇങ്ങനെയൊക്കെയണന്ന് നമ്മുക്കറിയോ ഇപ്പ ഒക്കെ പഠിച്ചു അഹ്
ആഹ എന്റെ ഫ്രണ്ട്സ ഒക്കെ വിളിക്കുമ്പോ പറായിരുന്നു ഞങ്ങൾ മാത്രം ഇങ്ങനെ ആയാൽ പോരാ നീയും വേണം നീ ഇങ്ങനെ സുഖയിട്ട് നടക്കണ്ടാന്ന്
മ്മ് വേറെന്താ ഇപ്പ ഇങ്ങനെ പണ്ടത്തെ കാര്യങ്ങ ആലോയി ക്കുമ്പോ കുറെ ചിറിയും വരും
എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു ട്ടോ ഞാൻ വേണ്ടാ വേണ്ടാന്നെ പറഞ്ഞിന് പറഞ്ഞായിരു ന്നത്
ഉം
ഇപ്പ തന്നെ വേണ്ട കൊറച്ചുകൂടെ കഴിയട്ടെന്ന്
പിന്നെങ്ങട്ട് മുത്തശ്ശി ആയി ട്ടോ
പറഞ്ഞു ഇനി എന്നാ മൂക്കില് പല്ല് ന്നിട്ടോ
അയ്യോ
ഉം
പക്ഷെ ഒരു കാര്യംണ്ടിട്ടോ പഞ കല്ല് കല്യാണൊക്കെ നേരത്തെ കഴിഞ്ഞ വെച്ചാൽ നമുക്ക് ഉപകരിക്കാ മക്കളേ ആയിട്ട് നമുക്കൊരു പ്രായവും ബോ
ആഹ് അങ്ങനെയഅത് ഞാൻപ്പോ ചിന്തിക്കാറുണ്ട് ഇപ്പൊ കൂടെള്ളവരൊക്കെ പിള്ളേര്
ഉ
കൊറച്ച് വല്യ പിള്ളേരായില്ലേ
ഉം ഉം
അപ്പൊ ഞാന് അതാണ് ഞാൻ ചിന്തിക്കാറ്.
അപ്പൊ ഞാൻ അങ്ങോട്ടേ ചിന്തിക്കാറൊള്ളു അപ്പൊ കഴിഞ്ഞ് പോയതൊന്നും ആലോയ്ക്കത്ത്.
എന്റെ ഉമ്മന്റെ അനിയത്തി ണ്ട് പറഞ്ഞിലിയിയിരുന്നോ പുള്ളിക്കാരി എക്കണോമിക്സിന്റെ പ്രൊഫസർ ആയിരുന്നു കോളേജ് ഒരു കല്യാണം കഴി ക്ക്ണ ന്റെ മുന്നേ എന്നിട്ട് കല്യാണം കഴിഞ്ഞപ്പോ അവളും അത്യാവശം ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വയസ്സ ആയിട്ടാണ് കല്യാണം കഴിഞ്ഞെ.
ഉം
കല്യാണം കഴിഞ്ഞപ്പോ ഹസ്ബൻഡിന് ഇഗോ അങ്ങനെ വിട്ടില്ല പിന്നെ ചെയ്ത ആഹ് ഇപ്പൊ പിള്ളോരെയെ നോക്കി വീട്ടിലിരിക്ക
എയ്
നല്ലൊരു ജോലി കയ്യിയിലുണ്ടായിട്ട്. അവരെ ഈഗോ കാരണം അത് ഒഴിവാക്കി
ഓ ഷേ ജോലിയൊന്നും ഒഴിവാക്കാണ്ടിരുന്നില്ല ല്ലേ
ഉം
ഇപ്പോൾ ജോലില്ല
ഇപ്പൊ ഇന്ന് രാവിലെ വിളിച്ച ഇപ്പഴും കൂടെ ഞാൻ അവള ഫോണ് പൊട്ടിന്ന് പറഞ്ഞപ്പഴേ ഞാൻ പറയും ചെയ്തു. അങ്ങനെ വേണം നിനക്ക്
ഉം അപ്പൊ ആശ്വസിപ്പിക്കയല്ല ചെയ്തത്.
എന്ത് ആശ്വസിപ്പിക്കണ് ഒരു കോളേജ് പ്രൊഫസർ ആയിരുന്നു അവള് അത്യാവശ്യം എല്ലാതിലും ഡിസ്റ്റിങ്ഷനോട് പാസ്സയതാണ് ഡിഗ്രിയും എല്ലാം എന്നിട്ട് അവള അവളെ കെട്ടെന്റെവാന്റെ വാക്കും കേട്ടിട്ട് അവള് വീട്ടിലിരിക്കുന്നു പിള്ളോരെ നോക്കി
ഉം എന്തെങ്കിലും ഒരു ജോലി ആയിക്ക്ണെങ്കി പിന്നെ അങ്ങനെങ്ങട്ട് പോയിരുന്നു. പിന്നെ കെട്ടിയോനും മാണ്ട കുട്ടിയോളും മാണ്ട.
ഉം
ഇപ്പൊ എന്തെങ്കിലും ജോലി വാണേയ്
ഉം ജോലി വാണം
ജോലില്ലെങ്കിൽ അങ്ങനെ ഒന്നും നടക്കൂല
എന്തെങ്കിലൊക്കെ വേണം.
ഓ. ഇത് എന്തിനു ഒരു ഒരു പത്ത് രൂപ കുറച്ച് കഴിഞ്ഞാ ഒരു പത്ത് രൂപ അത്ങ്ങനെ ഭയങ്കര ബുദ്ധിമുണ്ട് ഉള്ള ഒരു കാര്യണ്.
ഉം
എനിക്ക് നല്ല പഠിക്കാൻ നല്ല താല്പര്യം രെനി അന്ന് സമ്മച്ചില്ലേ ഇപ്പൊ പോക്കോന്ന് പറഞ്ഞപ്പ ഇപ്പം തീരെ താല്പര്യ
എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിച്ച് വെച്ചാലും മതിയായിരുന്നെടാ.
ആഹ് ഇപ്പ ക്ഷെ എനിക്ക് ഈ തുനല് അങ്ങനത്തൊന്നും
അങ്ങനെയല്ല ഇപ്പൊ ഒത്തിരി കോഴ്സ് ഉണ്ടല്ലോ മെഡിക്ക് മെഡി ഡിപ്പാർട്ട്മെന്റിന്റെ കോഴ്സ് തന്നെണ്ടല്ലോ പാരമെഡിക്കൽ ആയിട്ട്.
ആഹ് ആഹ് ആഹ്
മെഡിക്കല് ഡിപ കോഴ്സുകള് ഏത് പഠിച്ചാലും എന്നും അത് ജോലി ഉണ്ടാവും കാരണം ഇപ്പോ എല്ലായിടത്തും പേഷ്യൻസ് കൂടൊണ്ടിരിക്കയല്ലേ
ആഹ് ആഹ് ആഹ് ആലോച്ചു എന്തേരു ഒന്ന് ചെയ്താ മ
ഇപ്പൊ നമ്മളെവിടെയൊക്കെ ഇണ്ട് അങ്ങനെ ഒരു വർഷത്തെ കോഴ്സ് ചെയ്തു കൊടുക്കുന്നു അവരെന്നെ ജോലിയ ആക്കി കൊടുക്കും.
ആഹ് ഇവടിം ഇണ്ട് ആറുമാസൊക്കെ
ആഹ് അത് അധികായിട്ട് ഇതാണ് നഴ്സിങ് അതുപോലെ മെഡിക്കെ സ്റ്റോറില് നിക്ക്ന്നേ
ആഹ്
ഈ ക്ലിനിക്കിലൊക്കെ അവരെന്നെ കേറ്റി കൊടുക്കും.
അതെ ഇനിയിപ്പോ എവുടെക്കെലൊക്കെ ഒന്ന് പോണം തെന്നെ ഇപ്പോ ആഗ്രഹം.
ഇപ്പൊ കുട്ട്യാളെ കയ്യ്മന്നും കാലുംമ്മന്നൊക്കെ അങ് പോയിലേ
ആഹ് പക്ഷെ എന്താചാല്
അവര് വരുമ്പോഴേക്കൊക്കെ എതാം ബാഗത്തിന്
പക്ഷെ അതല്ല രാവിലെ ഞമ്മള് പൊരിഞ്ഞു പണിയെടുക്കണം അത് കെഴഞ്ഞു ഇങ്ങ ഇങ്ങനെ പോയി വന്നാലും പണിയെടുക്കണം.
ഹെ
ഞമ്മള് രാവിലെ പോകുമ്പോൾത്തിന് എല്ലാം പണി തീർക്കണം. തിരിച്ച് വരുമ്പോത്തിനു എല്ലാം പണി പിന്നിം പണിയ ല്ലെ അപ്പത് അലോയിക്കുമ്പോ എവ്ട്ക്കും പോണ്ടാന്ന്.
ഉം
അതോണ്ടാണ് ഇപ്പ ഇങ്ങനെ ബാക്ക്ക് ന്നിക്ക്ണ്.
ഉം
വീട്ടിലെന്നെ ഇരുന്നിട്ട് മൊബൈലിലൊക്കെ എന്തെങ്കിലൊക്കെ ഒരു ജോലി ച്ചാ അങ്ങനെക്കെ നോക്കുന്ന്ണ്ട്.
ത് ഇപ്പൊ കഴിയ പതിനാറാംന്തി പിന്നെ പതിന പതിനേഴാംന്തി ഒക്കെ ഓരോ ഇന്റർവ്യൂ ഉണ്ടായിര്ന്നെ. ഇന്റെ കെട്ടിയോൻ വിട്ടില്ല.
ഒന്നായുടുംപ്പം മറ്റേ പറഞ്ഞേക്കാ കൂട്തല്.
സത്യം പറഞ്ഞാല് ഞാന് പ്രഗ്നൻ പ്രഗ്നൻസി ആവ്ണെന്റെ മുന്നെ വെരെ പോയിരുന്നു അന്ന് ആള് വല്ല്യാ ഇതൊന്നും പറഞ്ഞില്ലായിരുന്നു എങ്കിലും ഇപ്പോ ആള് പോണ്ടാന്ന് പറഞ്ഞാ പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും പറയണ്ട
ഉം ഉം ഇന്നട്ടാണ് മറ്റോരെ ഫോണ് കേടന്നിട്ട് നന്നായൊള്ളു പറഞ്ഞത്
അല്ല എനിക്ക് വേറൊരു സംഭവുണ്ട് ഞാന് അം ഒരു മാസം സേവെയ്തിരിക്കുന്ന പൈസ പുള്ളിന്റെ എക്കൗണ്ട്ക്ക് മാസം ഇട്ടെരുന്നുണ്ട്.
ഓഹ് ഓഹ് അപ്പൊ കൊയപ്പല്ല.
ഉം
ബസ് ഫെയറും ന്നമ്മടെ ചെലവും കഴിഞ്ഞിട്ട് സേവിങ്സിന്റെ പൈസ ഉണ്ടാവുല്ലോ?
ആഹ് ആഹ്
അത്ട്ട് തെരുന്നുണ്ട് ആവിശ്യം വെരുമ്പോ ഇട്ക്കും ചെയ്യൂട്ടോ അത് വേറെ കാര്യം.
അഹ് ഒന്നും കൊയപ്പല്ല. ഇന്ന ഓക്കെ.
അല്ല ഇത് ഇത്തിരി ദൂ ദൂരെയിരുന്നുട്ടോ കോട്ടക്കല് അങ്ങനെ അങ്ങോട്ടേര്ന്നു.
ഏഹ് ഏഹ്
അപ്പൊ അട്ത്ക്ക് ഒന്നുകൊണ്ട് അട്ത്ക്ക് നോക്കാനാ പർഞ്ഞ പക്ഷെ ഇൻക്ക് താല്പര്യംആരുന്നു പോവാൻ.
ആഹ് ആഹ് ന്നഓക്കടാ പിന്നെഞ്ഞി വിളിക്കണ്ട്